അൽ ആഹ് ഇത് വായനശാലയുടെ അധ്യക്ഷനല്ലേ
അതെ അതെ ആരാണ്
പിന്നെ ഞാന് ഇങ്ങള് ഞാവിടുത്തെ സ്ഥലം നിരീക്ഷകനാണ് പിന്നെ വിളിച്ചതെ നിങ്ങള് മുമ്പ് ഇന്ന് വൈകുന്നേരം ഒരു പരിപാടി നടത്താനോ എന്തോ വയനശാലേന്റെ കലാമേളെ ഇവര് നടത്താൻ സമ്മതം ചോദിച്ചിരുന്നുന്നറിഞ്ഞു പഞ്ചായത്ത്ന്ന്
അതെ അതെ ഞങ്ങള്ന്ന് വൈകുന്നേരം നടത്താൻ കരുതിന്നുണ്ടായിരുന്നു
ആഹ് ആഹ് പിന്നെ നമ്മള് വിളി ച്ചത്പ്പം പ്രധാനമായിട്ടേ ഇന്ന് വൈകുന്നേരെ അഞ്ച് മണി ക്ക് ശേഷം പലരീതിയില്ള്ള കാറ്റും മയക്കും അതുപോലെ ഇടിക്കുംക്കെ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്
ദോ
അപ്പോ വല്യ വല്യ ഉദ്യോഗസ്ഥർത്ത്ന്നങ്ങനെ മുന്ന റിയിപ്പുണ്ട് ഇത്തരത്തില് ഈ പരിപാടി എന്തേലും ചെയ്യാൻ പറ്റോ മാറ്റി വെക്കാൻ പറ്റോ ന്നൊക്കെ ചോയ്ക്ക്ണ്ട്
പരിപാടി മാറ്റി വെക്കല്ക്കെ അത് ബുദ്ധിമുട്ടുള്ള കാര്യണ്‌ കാരണം കുട്ടികള് ധാരാളം കുട്ടികള് ഇതിനായിട്ട് തയ്യാറെടുക്കും കാര്യങ്ങളൊക്കെ ചെയ്ത്ട്ട്ണ്ട് അതേപോലെ തന്നെ ഒരുക്കങ്ങളും ഏകദേശം എല്ലാം പൂർത്തിയായിട്ട്ണ്ട് ഇനിപ്പോ അത് മാ തൊക്കെ അറിയുന്നത് ഞങ്ങക്കോർക്കൊക്കെ ഒരേ ബുദ്ധിമുട്ടെന്നേണ്
നിങ്ങൾക്കും പ്രയാസാവും ചെലപ്പേ ഇതേ വല്യ രീതിയിലുള്ള കാറ്റുംമയക്കാണ് സാധ്യതന്നാ പറഞ്ഞിക്ക്ണ് ഈ ഇടിം കൊള്ളി ഈ സൗന്തഭാഷിണി അതുപോലെ കരൺ എയ്ത്ണ്ടാവല്ലേ വൈദ്യുതി ഉപകരണങ്ങളാണല്ലോ കൂടുതൽ വര്യ പോരാത്തേന് കുട്ടികളല്ലേ മത്സരിക്കണത് അപ്പൊ അപകട സാധ്യത ധാരാളം ഉണ്ട് അതാണിപ്പോ വന്ന് പറഞ്ഞത്
നിങ്ങള് ഇന്ന്പ്പോ ഇവിടെ വന്ന് നോക്ക്വൊ ഇവിടെ ബുദ്ധിമുട്ടൊന്നുംല്ലാന്നുണ്ടെങ്കി നമുക്ക് ഇന്നന്നെ നടത്താ ഇതിപ്പോ ഇത്ര പെട്ടെന്ന് പറഞ്ഞാല് ഇനിപ്പോ അവരോടെങ്ങനാ അറിയ്ക്കാ
നിങ്ങള് വേറെ എന്നാ വല്ലൊ ഓഡിറ്റോറിയോ അഹ് അഹ് അല്ല ഇങ്ങനെ പരിപാടിടെ മറ്റു ശാലകളിലല്ലാതെ നടത്താൻ പറ്റുവോ പരിപാടി നടത്തണ വല്ല കെട്ടിടത്തിന്റെ അകത്തോ അങ്ങനെ വല്ല
കെട്ടിടങ്ങളോ മറ്റു ശാലകളോ നോക്കേണ്ടി വരും ഇത് സംഭവം എന്താ വെച്ചാല് ഇന്നിപ്പൊ സമയായില്ലേ ഇപ്പോ ഏകദേശം ഉച്ചയോട് സമയമായി ഞമ്മള് ഇന്ന് വൈകുന്നേരം അല്ലെ നടത്താൻ കേറിയത്
ആഹ് ആഹ്
ഈ ടൈമക്കെ ആകുമ്പോ ഒരു ദിവസം മുന്നക്കെപ്പം അറിയിച്ചക്കണ്ങ്കി നമുക്ക് ക് നോക്കായിരുന്നു ഇതിപ്പോ ഇനിയിപ്പോ എവിടേലും കിട്ട്വാണെ തന്നെ കുട്ടികൾക്ക് അങ്ങട്ട് മാറലും അതുപോലെ തന്നെ ഈ രക്ഷിതാക്കളൊക്കെ വരുന്നെയാണല്ലോ പരിപാടി കാണാന് ഇതിനൊക്കെ അവര്ക്ക് എല്ലാർക്കുംമ്പാടെ ഇരിക്കാനുള്ള സൗകര്യക്കെ ഉള്ളൊര് ശാല ഇവിടെ അടുത്തൊന്നുംല്ല പിന്നെ
അത് അവിടെ വേദിയും കാര്യങ്ങളൊക്കെ തയ്യാറായിക്ക്ണോ മറ്റ്
ആഹ് വേദിം കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്ക് ണ് ഇനിയിപ്പോ? സൗണ്ട് ഉപകരണങ്ങളൊക്കെ അതിന്റെ ചെറിയ കുറവുണ്ട് അത് ആ സമയാവുമ്പത്തേക്ക് റെഡിയാക്കും.
ആഹ് അപ്പൊ ശബ്ദത്തിന്റെ ആ ശബ്ദത്തിന്റെ ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ? അതുകൊണ്ട് എന്തെലും വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റോ?
അതിപ്പോ ഇനിപ്പോ പ്രസിഡന്റിനോടൊന്ന് ചോദിക്കാട്ട് ചോയിക്കേണ്ടി വരും നമ്മള് ഒറ്റക്ക്. തീരുമാനം എടുത്താല് അത് വലിയ ബുദ്ധിമുട്ടാവും.
അല്ലെ എവിടെയെങ്കിലും ഇങ്ങനെ വേദി ഉള്ള ഇങ്ങനെ ഇതുണ്ടാവലേ ഇതിനായിട്ടുള്ള മേഖലകളെ വേദിയോൾക്കാനുള്ളൂള കെട്ടിടങ്ങൾ ഉണ്ടാവും. അപ്പൊ പിന്നെ ചെറിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഈ ശബ്ദോപകരണങ്ങളും മറ്റു ചെറിയ അലങ്കാര പരിപാടികൾ മാത്രം ചെയ്താൽ മതിയ രം അങ്ങനത്തെ വല്ല ഇതും കിട്ടുന്നവൂലെ അവിടെ അടുത്ത് നിങ്ങളെ വിദ്യാലയത്തിന്റെ ഇതൊന്നുമില്ലല്ലോ അവിടെ
ഇല്ല വിദ്യാലയത്തിന് ഇവിടെ അടുത്ത് അങ്ങനെ കൊറേ ആൾക്കാര് വരുന്നൊണ്ട് എല്ലാർക്കും പാടെ ഒരുമിച്ച് കൂടാനില്ലേ സൗകര്യംല്ല ഇവിടെ പിന്നെ ഒന്നില്ലത് കൊറച്ച് അധികം ദൂരം പോവാനുണ്ട്. അവിടത്തേക്ക് ഇനി പോയി ടൈം പിടിച്ച് പോകുമ്പോ വിദ്യാർ ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാർക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ
ഉ
ഇവിടെ നിങ്ങൾ നിങ്ങൾ ഇവിടോന്ന് വന്ന് നോക്കയാണെങ്കിൽ ഇതിന് വല്ല പരിഹാരം എന്തോ ന്തെലും കണ്ടെത്താൻ പറ്റുമോന്ന് നോക്കുക അല്ലെങ്കിൽ എന്നാ പിന്നെ പറഞ്ഞാ മാതിരി. വേറെവിടെക്കേലും മറ്റു സ്ഥാപനങ്ങൾക്കോ എവിടെലും മാറ്റാൻ പറ്റോ നോക്കാ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇവിടെ വന്ന് നോക്കാൻ പറ്റുവോ
അവിടെ നാ ട്ടിലില്ല ഞാനിപ്പോ വേറൊരു സ്ഥലത്ത് നിരീക്ഷിക്കാൻ വേണ്ടി വന്നിക്കായിരുന്നു ഇതേപോലെ ഒരു മലയോര പ്രദേശ ത്ത് നിരീക്ഷിക്കൻ വേണ്ടി വന്നതാണ് ഇന്ന് മഴയും കാറ്റുമൊക്കെ ഉണ്ട് പറഞ്ഞപ്പോളെ
അല്ല നിങ്ങളെ സഹപാഠികളെ ആരെങ്കിലോ
ആഹ് ഞാൻ വേണേ ഒരു പ്രധിനിധി സംഘത്തെ ഒന്ന് അയക്ക പക്ഷെ അവര് ഇപ്പൊ ഈ ഉച്ച സമയം ആയോണ്ടേ അതിന്റെ ഇതിലേക്കരം
ആ
എന്നാലും അത് കഴിഞ്ഞിട്ടേ ഞാൻ ഒരു മണിക്കൂറൊണ്ട് ഉള്ളിലേറ്റ് ആരെങ്കിലൊക്കെ അയക്കാൻ നോക്കാം
ആഹ് നിങ്ങൾ പരമാവധി നാർത്തെ വരാൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ന്താ വെച്ചാല് നമുക്ക് മറ്റു അന്വേഷങ്ങൾക്ക് വേറെ ഏതേലും സ്ഥാപനം കിട്ടോന്നോ ഇതൊക്കെ നോക്കാം ഇതിപ്പോ സ്ഥാപനം കിട്ടിയതും പോരാ ഞമുക്ക് രക്ഷിതാക്കളോടും അതേപോലെ തന്നെ വിദ്യാർ ത്ഥികളോടും പറയണ്ടിണ്ടല്ലോ ഇങ്ങനെ മാറ്റിണ്ട് ഇവിടുന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായൊണ്ട് മാറ്റണന്ന് പറയണ്ടേ
ഇത് വലിയ ഉദ്യോഗസ്ഥരിങ്ങനെ നമ്മുക്ക് ഇങ്ങനെ അറിയിപ്പ് നൽകയാണ് ഈ കാര്യങ്ങൾ ചെയ്യാന് ഇപ്പൊ നിങ്ങള സ്ഥലത്ത്ന്ന് കൊറേ ഉണ്ട് ആഹ്
അപ്പോ ഇതോക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നെ മാറ്റുന്നേന് പ്രശ്ന നൊന്നുല്ല പക്ഷെ എന്താ വെച്ചാല് രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നിങ്ങളിപ്പോ ഒരു ദിവസം രണ്ടു ദിവസം മുന്നേ പറഞ്ഞ് ട്ടണെങ്കി വല്ല്യ പ്രശ്നണ്ടായിരുന്നില്ല നമുക്ക് സൗകര്യം പോലെ മാറ്റും
ഉ ഉം
അവരിപ്പൊ ചെലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വൈകുന്നേരത്തില്ല പരിപാടിക്ക് ഇപ്പത്തന്നെ ഫുഡ് കയ്ച് ചോറ് കയ്ച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇഞ് അവരൊക്കെഞ്ഞ് തിരി ച്ച് മടക്കി പറഞ്ഞയക്കാന്നൊക്കെ പറയുമ്പൊ ത് വല്ല്യ ബുദ്ധിമുട്ടന്നേണ്
ഓ പെട്ടെന്ന്പ്പൊ ചെയ്യാൻ പറ്റണങ്ങനൊരു ഇതിനൊരു ശാലോ മുറിയോ ഇല്ലലേ
ഇവിടെ അടുത്തൊന്നുംല്ല പിന്നെ ഇതുപോലെ തന്നെ മഴെ തൊക്കെ പെയ്താലും അതും ബുദ്ധിമുട്ടന്നേണ്
അവടങ്ങെ നെ മേലെ പന്തല്ട്ട്ക്ക്‌ണോ
മേലെപ്പൊ പന്തല്ണ്ട് ഇപ്പൊ ആൾ ക്കാര് വരുന്നിനനു സരിച്ച് രക്ഷിതാക്കള് ആൾക്കാരെ എണ്ണം കൂടുആണെങ്കി അയിനനുസരിച്ച്ങ്ങാണ്ട് ഇവിടെ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് ആൾക്കാട് കൂടുന്നനുസരിച്ച് ങ്ങാണ്ട്
അ ആ ആ അവിടെ സുരക്ഷാ സംവിധാനങ്ങളുണ്ടെങ്കി പിന്നെ വല്ല്യ പ്രശ്നല്ല
സുരക്ഷന്റെ തന്നെ മലയോര പ്രദേശ ആയോണ്ട്
ആ
തൊട്ടത് ബാക്കി തന്നെ വലിയൊരു മലയും പാറയും ഒക്കെ ഉണ്ട് മരങ്ങളൊക്കെണ്ടായോണ്ട് ഇവിടെയാണെങ്കി ഉരുൾപൊട്ടുന്ന ഒരു മേഖലയും കൂടിയാണ്
അ ആ
അതൊക്കെ പറഞ്ഞോണ്ടായിരിക്കും അവിടുന്ന് വിവരം അറിയിച്ചിട്ടുണ്ടാവ
അതന്നെ പ്രശ്നപ്പൊ ഈ കുട്ടികളെ ഇപ്പൊ ഞായിങ്ങളെ അഹ്തില് കണ്ടിരുന്നു അഹ് വല്ല്യ ഉദ്യോഗസ്ഥര് അയച്ചന്നീല്
അ ആ
ഇങ്ങളില് കൂടുതലും പതിനഞ്ച് വയസ്സ് തായുള്ള കുട്ടികളാണ് പരിപാടീല് പങ്കെടുക്കണ്ന്നും അതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണെന്നൊക്കെ പറഞ്ഞത്
ആ ആ അതെ ഇത് പത്തിന്റീം പതിനഞ്ച് വയസ്സിന്റെ എടീലുള്ള കുട്ടികൾക്ക്ള്ള പരിപാടിയാണ്
ആ
പ്പൊ അതാണ് പറയാനും കാരണം നിങ്ങൾെന്നാ നിങ്ങളുടെ സഹപാഠി പ്രവർത്തകരെ ന്നാ അയക്കുകയാണെങ്കി നമുക്ക് അയിനുള്ള നിർദ്ദേശങ്ങളും എന്തേലും മറ്റു തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും വേണെന്നുണ്ടെ ങ്കി അതും എല്ലാം പാടെ പറഞ്ഞയക്ക ഇവിടുന്ന് ഞ്ഞി വേദി മാ റ്റല് പറഞ്ഞാല് അത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യാ
ഓ നിങ്ങളെന്നാ ഒരു കാര്യ ആ മനസ്സിലാവണ്ട് അഹ് ന്നാ ഒരു കാര്യം ചിയ്യോ അവടെ ഏ ഈ പഞ്ചായത്തേ അവടെ ഇതിന്റെ ഉദ്യോഗസ്ഥനുണ്ടാവും ഞങ്ങളെ പഞ്ചായത്തില് അവുട്ത്തന്നെ ആണല്ലോ അപ്പൊ അയാളോട് പോയി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാലെ സുരക്ഷാ സംവിധാനത്തിനൊക്കെ പറ്റിയിട്ട് ഇത്രേ സംവിധാനങ്ങളുണ്ട് അതേപോലെ ഹരിത സംവിധാനണ്ട് അതൊക്കെ പറഞ്ഞാല് ആ അദ്ദേഹം ഈ വല്ല്യ ഉദ്യോഗസ്ഥർക്ക് അതിനെ കുറിച്ച് കാര്യങ്ങള് പറഞ്ഞൊടുക്കും പിന്നെ വേണ്ട നടപടി ഓല്ട്ത്തോളും
നിർദേശങ്ങളൊക്കെ പിന്നെ നൽകിക്കോളും എന്തൊക്കെ ചെയ്യേണ്ടെന്നൊക്കെള്ളത്
ഞാനെന്തായാലും ഇപ്പൊ തന്നെ പോയിങ്ങാണ്ട് കാര്യങ്ങള് പറയാം ഇപ്പൊ അഥവാ ഇനിപ്പോ മാറ്റണ്ട ആവശ്യം വന്നാ തന്നെ അയിനിപ്പൊ തന്നെ നോക്കിയാലൊള്ളൂ ഏതേലും വേദി മറ്റു നല്ല സൗകര്യമുള്ള വേദി കിട്ട കുറച്ച് ദൂരത്താണെങ്കിൽ പോലും അടുത്തൊന്നും ഇല്ല
മാറൊല്ല അതിഥികൾ എന്തങ്കലും പരിപാടിക്ക് ഞൾ വിളിച്ചിരോ ക്ഷണിച്ചിരുന്നോ
അതിഥി അതിഥി അറിയാന് ഇപ്പൊ നമ്മുടെ എം എൽ എ വരാ പറഞ്ഞിട്ടുണ്ടായിരുന്ന്
ആഹ് എം എൽ എ നേതാക്കൾ ഉണ്ടാവുലേ
ഉം അതേപോലെ തന്നെ രാഷ്ട്രീയ കുറച്ച് പ്രതിനിധികൾ ഇണ്ട് പറഞ്ഞിന്ന്
ആഹ്
അപ്പൊ അവരോടും ഇതേമാതിരി വേദി മാറ്റി പറയാന്നൊക്കെ പറഞ്ഞാല് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അവര് അവരുടെ തിരക്കൊക്കെ ഒയിവാക്കിയാണ്ടായിരിക്കും നമ്മളെ ഈ പരിപാടിക്ക് വരാൻ ഏറ്റിട്ട്ണ്ടാവ മറ്റ പരിപാടിയൊക്കെ ഇണ്ടെിൽ തന്നെ മാറ്റിവെച്ചിട്ടായിരിക്കും
ഉം
പ്പൊഞ്ഞി വേദി മാറ്റി അഥവാ ദിവസം മാറ്റിയൊക്കെ പറഞ്ഞാല് അവർക്കും നല്ല ബുദ്ധിമുട്ടും പിന്നെ ഒരു ദിവസം അവർക്ക് പറ്റുന്ന ഒരു ദിവസം ഉണ്ടാവണന്നില്ല
അവർക്കും ബുദ്ധിമുട്ടാണ് നിങ്ങളൊന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യണെങ്ങി മറ്റേ ഞങ്ങളുടെ ഓഫീസി ഒന്ന് പറഞ്ഞിട്ടെ ശരി ആ പഞ്ചായത്ത് ഇതിൽ പോയി കാര്യങ്ങൾ പറയയാണെങ്കിൽ അവരെ എന്തൊങ്കിലും നിർദ്ദേശം നൽങ്ങുന്നത് അതുപോലെ ചെയ്താ മതി കാര്യങ്ങളൊക്കെ
ആഹ് പഞ്ചായത്ത് ഓഫീസറെ പോയി കണ്ടാൽ മതിയോ
ആഹ്‌ ആഹ്‌. അപ്പോ അയാൾ പറഞ്ഞ അദ്ദേഹം അവിടുന്ന് അറിയിപ്പ് നൽകിക്കോളും എന്തൊക്കെയാണ് പിന്നെങ്ങൾ ചെയ്യേണ്ടതും ഏഹ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ജാഗ്രതാ സംവിധാനമാണ് നിയമിക്കേണ്ടതും സജ്ജമാക്കേണ്ടതൊക്കെ
ആഹ്
വേറെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല്ലല്ലോ ല്ലേ
ല്ലല്ല പിന്നേ അവ്ടേ
നിങ്ങളിപ്പോ എവിടുന്നാ വിളിക്കുന്നേ എവിടെയാ സ്ഥലം
ഞാൻ ഇപ്പൊ കൊറച്ച് അപ്പുറത്താണ് ഇവിടെ നാട്ടിലില്ല ആ പരിധിയിൽ നിങ്ങളെ പഞ്ചായത്ത് പരിധിയിലല്ല ഞാൻ രണ്ട് പഞ്ചായത്ത് അപ്പുറത്താണ്
നമ്മുടെ പരിധിയിൽ ഉണ്ടെങ്കി ഇപ്പൊ ഒന്ന് വന്നു നോക്കിയാ തന്നെ നിങ്ങക്ക് കാര്യം ബോധ്യപ്പെട്ടിരുന്നു
ആഹ് ഇങ്ങനെ നേരിട്ട് ആരെങ്കിലും ഞങ്ങള് ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയാ പിന്നെ കാര്യം സിംമ്പിൾ ആയിരുന്നു ഏഹ് എളുപ്പായിരുന്നു പക്ഷെ ഇപ്പോ ഞങ്ങളാരുപ്പോ നാട്ടിലില്ലേ ഈ ഈ സമ ഈ സമയത്തായോണ്ടെ പെട്ടെന്ന് ഇങ്ങനെ നിർദ്ദേശം അപ്പുറത്തെ നാട്ടില് ഭയങ്കര ഇടിയും മഴയും അതൊക്കെ നട ക്കുന്നുണ്ട് അപ്പ അവിടക്കും ഒന്നെടുത്ത് നിരീക്ഷിക്കാനും അവിടൊന്ന് സന്ദർശിക്കാനും പോയി മേലന്ന് ഉദ്യോഗസ്ഥര് അറിയിപ്പ് നൽകിന്നു അപ്പ അതിന്റെ ഭാഗായിട്ട് ഞങ്ങളെല്ലാരും ഇങ്ങനെ ഓരോ മേഖലയിലും പ്രദേശൊക്കെ പോയിക്കണ്
ആഹ് തിപ്പോ
നിങ്ങളെന്തായാലും പറഞ്ഞാ വരേ കാര്യങ്ങള് അങ്ങനെ ചെയ്താ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടമാതി വഴിക്ക് ചെയ്യാം
ആ ഓക്കെ ഞങ്ങളെന്താലും പഞ്ചായത്തി പോയിങ്ങാണ്ട് അവിടുത്തെ ആളെ കണ്ടിട്ടേ ഉയർന്ന ഉദ്യോ ഉദ്യോഗസ് നെ കണ്ട് കണ്ട് കാര്യം പറയാ എന്നിട്ടെന്താ വേണ്ട നടപടി അതനുസരിച്ച് സ്വീകരിക്കാ
ആഹ് -ആഹ് ഉം ഓക്കെ ശരി അന്നാ
അഹ് ശരി